ഹലോ
ആഹ് എന്താ വർത്താനം
സുഖാണേ
എവിടെയാണ് ആഹ് സുഖാണ്
ഞമ്മള് സംസാരിക്കാൻ പോണതേ വിഷയം ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്
ആഹ്
എന്താണ് യഥാർത്ഥത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കണത്
ഞാൻ പറയുമ്പല്ലെ ഈ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നെല്ലേ
ഉം
നമ്മള ജീവിതത്തിലെ ഏറ്റോം വല്യൊരു അനുഗ്രഹാണ്.
അതെ അതെ
അതായത് നമ്മളിപ്പ ഒന്ന് ആലോചിച്ച് നോക്ക് ഞമ്മക്കിപ്പോ ഞമ്മള ജീവിതത്തിലെ നമ്മക്കിപ്പോ നമ്മള കുടുംബത്തെ വേണെങ്കി തെരഞ്ഞെടുക്കാനുള്ള അവസരല്ല. എന്നാലെ നമുക്ക് മറിച്ച് നമ്മളെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കാള്ള അവസരണ്ട്
മ്മ് മ്മ്
അപ്പൊ ഞാമ്മള് സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പോ അതായത് സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്മള് ചെയ്യേണ്ടത് ഏറ്റോം നല്ല സുഹൃത്തിനെ തെരഞ്ഞെടുക്കാന്നല്ലതാണ്. അതായത് ഒരാളുടെ സ്വഭാവത്തിൽ എത്രത്തോളം അല്ലെങ്കി ഒ ഒരാളുടെ ജീവിതത്തിൽ എത്ര എത്രത്തോളം എന്താത് ഒരു സു സുഹൃത്ത് പ്ര ഏഹ് സ്വാധീനിക്കുന്നുണ്ട് അഹ് ഒര് ഒരാ ഒരാളുടെ ജീവിതത്തില് സുഹൃത്ത് അത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. എന്താ നിങ്ങള അഭിപ്രായം.
ഉം നമുക്കൊരുപാട് ൻ എവിടെയും ഒന്ന് കുടുങ്ങാതെ അതായത് എന്തൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ അതിനെ സഹായിക്കാനും ഒക്കെ പല ഇപ്പോഴും നമ്മളെ ഈ ഫ്രണ്ട്ഷിപ്പാണ് കൂടുതലും സഹായിക്കാ ഈ കൂട്ടുകട്ടെ
അയ്ശരിയാണ്.
അതുപോലെ തന്നെ പിന്നെ ഏറ്റവും നമ്മൾ ഒരാളെ തെരഞ്ഞെടു ക്കാന്ന് പറയുമ്പോ അതിലേറ്റവും നല്ലൊരു സുഹൃത്തിനെയാണ് തിരഞ്ഞെടുക്കേണ്ടഅ് കാരണം ക്ഷാ ആഹ് സുഹൃത്തൊരു മോശപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അത് ചിലപ്പോ നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുണൊന്നാണ്.
അത് ശരിയാണ് സത്യാണത്
അപ്പൊ ഞമ്മള് ഏറ്റവും നല്ലത് നല്ലൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാ നല്ല ആളുകളെ തിരഞ്ഞെടുക്കാ അതിലൂടെ പലപ്പോഴും ഇപ്പോ ഈ ഈ ഒരു ചീത്ത കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോ മോശപ്പെട്ട രീതിയില് തിരഞ്ഞെടുക്കുണോണ്ടാണ് പല ബിസിനസ്സ് ത്തിലും എന്താണ് പല സംരംഭങ്ങളിലും ആളുകള് ചതിക്കപ്പെടുന്നത് പലപ്പോഴും അതായത് ഓരാ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു മോശം ആയതു കൊണ്ടാണ് അഥവാ നമ്മള് ചിലപ്പോ പക്ഷേ ഈ ഫ്രെ കൂട്ടുകെട്ടിന് വേറൊരു പ്രശ്നം വരുന്നതെവിടെയാന്ന് വെച്ചാല് പലപ്പോഴും ഞമ്മളിപ്പോ ഒരു എൽ പി സ്കൂള് പ്രൈമറി സ്കൂൾ കാലഘട്ടത്തിലുള്ള ബൻ ട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള നല്ല കൂട്ടുകെട്ടായിട്ടുള്ള ആളുകൾ ഉണ്ടാാവും ചലോന്ന് നമ്മള് പിന്നീട് അടുത്തൊരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകുമ്പോ അവരെ നമ്മള് മറക്കാണ് പലപ്പോഴും ചെയ്യുന്നത് പിന്നെ അവിടുന്ന് നമുക്ക് പുതിയ കൂട്ടുകാരക്കും കിട്ട പിന്നെ അവിടുന്ന് കഴിയുമ്പോ ഇപ്പ കോളേജിൽ എത്തുമ്പോ നമുക്ക് വേറെ ആളുകളായിരിക്കും ജോലി സ്ഥലത്ത് എത്തുമ്പോ വേറെ ആളുകളായിരിക്കും അങ്ങനെ പല ഇതി ക്കും ചെ എവിടുന്ന് ആളുകളെ കിട്ടിയാലും ഞമ്മൾ അതില് ഏറ്റവും ബെറ്റ് നല്ല ആളുകളെയാണ് അവിടെ തിരഞ്ഞെടുക്കേണ്ടത് നല്ല കൂട്ടുകാരായിട്ട് നല്ല ആളുകളെ അത്പലപ്പോഴും നമ്മുക്ക് തന്നെ ഉപകാരപ്രദമായിട്ടാണ് ഉണ്ടാവാ ഒരാളെ ജീവിതങ്ങള് നോക്കുവാണെങ്കിൽ പല ആളുകളെ ജീവിതത്തിലും പലപ്പോഴും സാമ്പത്തികായിട്ടവര് അ് പലപ്പോഴും പല കൂട്ടുകാരും അപ്രതീക്ഷിതമായി വരുന്ന പല കൂട്ടുകാരുണ്ടാവും ഞമ്മള് അവന്റെടുത്തു നിന്നൊന്നും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോ ഞമ്മക്ക് പല അനുഭവങ്ങളും സാക്ഷിയാണ് അതൊക്കെ കാരണം ഞമ്മക്കിന്ന പിക്യാഷ് ന്നൊക്കെ പറഞ്ഞാണ്ടും മറ്റും മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടായിരിക്കും നമുക്ക് സഹായകമാവാ
അതെ അതെ ഒന്നാമെന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ നമ്മള് ഏഹ് ഈ പറഞ്ഞ പോലെതന്നെ ഞാ പറുമ്പോളേ നല്ല സുഹൃത്തുക്കൾ തെരഞ്ഞെടു ക്കല് നമ്മുടെ ജീവിതത്തില് അത്യാവശ്യായ ഘടകാണ്
എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ണ്ടായിട്ട് കൂട്ടുകെട്ട് കൊണ്ട്
അതെ അനുഭവങ്ങളില്ലാതെ നമ്മള് ഞമ്മൾ ഞാ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോള് അനുഭവങ്ങള് അനുഭവങ്ങളേ ഉള്ളൂ അതായതെ നമ്മൾ ഇപ്പോ നമ്മളിങ്ങനെ ആലോയ്ക്കുമ്പോ എന്താ നമ്മളെ ഏഹ് ദിവസേന എല്ലാ ദിവസവും നമ്മുക്ക് എൽ ഏഹ് സുഹൃത്തുക്കളെ കൊണ്ട് സഹായങ്ങളുണ്ട്. അവരുടെ അത്യാവശ്യം ആണ് നമ്മളല്ലാ ദിവസവും ഓലെ ആഹ് അത്യാവശ്യമാണ് നമ്മളെ ജീവിതത്തില്
ഉം ഉം
ഓലില്ലെങ്കി ചെലപ്പോ നമ്മക്ക് ഒരുപാട് പ്രയാസങ്ങള്ണ്ടായേക്കാം. ഇപ്പോ ഹ് നമ്മളിപ്പോ ഏഹ് ഇങ്ങള് ന്ന്പ്പം എന്താ സുഹൃത്തുക്കളെ നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കണം കാരണം എന്താച്ചാല് ഏഹ് ഒരാളുടെ സ് സ്വഭാവത്തെ എത്ര എത്ര ഏറ്റവും അറ്റത്തോളം സ് സ്വാധീനിക്കുന്നത് തന്റെ സു സുഹൃത്താണ്.
ഉം
ഏഹ്
അപ്പോ ഒരാള് ദോഷം സുഹൃത്തുക്കളെയാണ് തിരഞ്ഞെടുത്തത് ന്ന്ണ്ടെങ്കി അത് വഴി ഓൻ ദോഷത്തിലേക്ക് എത്താൻ ചാൻ എ എ അധികം വഴിയിണ്ട്
പിന്നെ നമുക്ക് യാത്രകള് പോകുമ്പോ. ഏഹ് പലപ്പോഴും നമ്മളെ കൂട്ടുകാരെ ഇപ്പോ നമ്മള് ഈ കൂട്ടത്തെ ഇപ്പോ ഒരുപാട് ആളുകള് നമ്മളെ ചേർന്ന് ങ്ങനെ നിക്കേക്കാരം. എല്ലാരും യാത്ര പോകാണ്നറിയുമ്പോ പലപ്പോഴും. അതിലൊരുത്തന്റെ ഒരാളടുത്ത് തീരെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുകയാണെങ്കില്. അവനെ സഹായിക്കാന് ഒരുപാട് ആളുകള്ണ്ടാവും ഇപ്പൊ മറ്റുള്ള ആളുകള് എടാ അവന്റെടുത്ത് പൈസ ഇല്ല അതുകൊണ്ട് ഞമ്മക്ക് എല്ലാവർക്കൂടി കൂടി ചേർന്നാണ്ട് ഓനാ യാത്രക്ക് കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞാണ്ട് പലപ്പോഴും സഹായിക്കുന്നവര്ണ്ട് ഇപ്പൊ ഞമ്മള കൂട്ടത്തിലന്നെ അങ്ങനെ പലരേം ഇക്കറീണതുണ്ട് അതായത് ഞമ്മളെ യാത്രക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലും ഓന്ണ്ടാവും. പക്ഷെപോരാനേരത്ത് പൈസ എന്തെങ്കിലും പ്രശ്നങ്ങളില്ണ്ടാവേ അല്ലെങ്കി വേറെടക്കെങ്കിലും. ആർക്കെങ്കിലും കൊടുത്തതോ അങ്ങനെക്കെ ചെയ്തൊരു രീതി നമുക്ക് കാണാം. അപ്പൊ അങ്ങനാവുമ്പോ എല്ലാരും കൂട്ടിച്ചേർന്നാണ്ട് ഓനെ ഉൾപ്പെടുത്തിയാണ്ട്. അതൊക്കെ യാത്രയില് പങ്കെടുപ്പിക്കാനും വേണ്ടിയൊക്കെ പോ ബാക്കിള്ള ആളുകൾക്കങ്ട് പോയാ മതി ഈ പൈസല്ലാത്ത ഈ ചെങ്ങായിനെ കൊണ്ടു പോണ്ടല്ലോ ന്നുള്ള രീതിയിലുംനിക്കാ പക്ഷെ അവിടെം.
അതെ
മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സാമൂഹിക ജീവി ആയ മനുഷ്യ ഒരു സാമൂഹ്യ ജീവിയാണല്ലോ അപ്പൊ ഈ ഒരു കൂട്ടുകെട്ടവനെ ഹെൽപെയ്യുന്നു എന്നുള്ളതാണ്.
ഞാൻ പറയുമ്പളെ പിന്നെ മ്മള് ഈ
പിന്നെ അതുപോലെ തന്നെ നല്ല ഈ സുഹൃത്തുക്കള് നല്ല ഈ കൂട്ടായ്മേക്കേന്ന് പറഞ്ഞാല്. പലപ്പോഴും ഒരുപാട് നല്ല ആത്മവിശ്വാസോം അറിവും. നല്ല ശീലങ്ങളൊക്കെ വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പൊ മ്മളെ പഠനത്തിലായിക്കോട്ടെ അല്ലെങ്കില് ജോലിയിലായിക്കോട്ടെ അങ്ങനെ ജീവിതത്തില് മികച്ച നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നതില് ഇപ്പോ പല അച്ചീവ്മെന്റും മറ്റൊക്കെ നേടണേല് പലപ്പോഴും ഈ കൂട്ടുകെട്ട് വലിയ പങ്ക് വഹിക്കണണ്ട്.
അതെ അതായതെ ഇപ്പോ ഒരാളിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞമ്മള് ഞമ്മളിപ്പോ പഠനത്തില് മുമ്പിലേക്ക് പോണെങ്കിൽ
പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഈ ഒരു മോശം കൂട്ടുകെട്ടാണ് തെരഞ്ഞെടുക്കണെങ്കില് പലപ്പോഴും അത് ഞമ്മളെ ഇപ്പോത്തെ കാലഘട്ട അറിയാലോ പല തെറ്റിലേക്ക് പോകുന്ന ഒരു ലഹരികളായിട്ടും മറ്റും മോശം കൂട്ടുകെട്ട് മോശം ശീലങ്ങളിലേക്കൊക്കെ പോകുന്നത് അല്ലെങ്കില് സമയം പായാക്കുന്ന പല ഒരു മൂല്യങ്ങളെ നഷ്ടത്തിലേക്കൊക്കെ ഇപ്പോ പല കാര്യങ്ങളിലേക്കും സ്വാധീനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
അതെ
അപ്പൊ ഞമ്മളൊരു നല്ലൊരു സുഹൃത്ത് ക്കള് തെരഞ്ഞെടുക്കാന്ന് പറയുമ്പോ അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം അവരുടെ മൂല്യങ്ങൾ എങ്ങനെയായിരിക്കണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യായിട്ടുള്ള കാര്യാണ് കാരണം ഇപ്പത്തെ കാലഘട്ടംന്ന് പറഞ്ഞാ പഴയ കാലം പോലെയല്ല. ഇപ്പ നമ്മടെ ഒരാളെ പറയുന്ന ഒരു കാര്യാണ് ഒരാളെ ഇപ്പാരേം വിശ്വസിക്കാൻ പറ്റൂല്ല എന്ന് വരണ ഒരു കാലാണല്ലോ?
ഉം അതെ പിന്നെ മ്മളെ ഞമ്മളെ കൂട്ടുകെട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ
പിന്നെ ഈ കൂട്ടുകെട്ടിനൊക്കെ തിരഞ്ഞെടുക്കുന്നേല് പ്രധാന പങ്ക് വഹിക്കണ പോലെപ്പഴും നമ്മളെ ഏഹ് കുടുംബം അദ്ധ്യാപകര് സമൂഹം ഇതൊക്കെ നമ്മളൊരു കൂട്ടുകെട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്ക ണേ വലിയ വലിയൊരു സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്
അതെ ഞമ്മള്
നല്ലൊരു ഒരു കൂട്ടായ്മ നല്ലൊരു കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ നമ്മള് നാട്ടിലുകളിലൊക്കെ ഉണ്ടാവണ പോലെ റിലീഫ്സ് ല് അതായത് ഒരെ നല്ല സൽക്രമങ്ങൾ ഉണ്ടാവുള്ളു ഈ ക്ലബ്ബുകളെ ഈലൊക്കെ ആയിട്ടേ അതൊക്കെ ഈ ഒരു ക്ല ക്ലബ്ബിന്റെ വളർച്ച എന്നുള്ള എങ്ങനെ നോക്കിയാല് നമുക്ക് മനസ്സിലാവും. അതൊക്കെ ഇത്തരത്തിള്ളെ ഒരുപാട് ആളുകൾ ചേരുന്നു. രണ്ടാളുകള് ചേരുന്നു ഓല് പിന്നൊര് സെറ്റാകുന്നു അങ്ങനെ ഓല് പറയാ ഞമ്മക്ക് ഒരു ക്ലബ് ഒടുങ്ങ അങ്ങനെ ക്ലബ്ടങ്ങി എന്നിട്ട് ഈ ഒരു കൂട്ടുകെട്ടാണ് പിന്നീട് എന്ത് ചെയ്യാ ഈ ക്ലബ്ബിന്റെ പല വളർച്ചയിലേക്കും. അതില് പല സാംസ്കാരികമായിട്ടുള്ള പല പരിപാടികൾ സംഘടിപ്പിക്ക. അതിനേഷം പല ആളുകളെ സഹായിക്കണെലേ ഓലെ ക്ലബുകളിൽ കാണാ എന്തെങ്കിലും ആ നാട്ടില് എന്തെങ്കിലും ആക്കെങ്കിലും എന്തെ പ്രശ് ട്ടുണ്ടെങ്കി വീട് വെച്ച കൊടുക്ക അല്ലെങ്കി രോഗികള ഉണ്ടെങ്കില് പിടിക കാര്യം ചെയ്ത പർഞ്ഞാണ്ട് അതിനെ മറ്റുള്ളോരെ സഹായിക്ക ഇതൊക്കെ കൂട്ടുകെട്ടിന്റെ ഭാഗ നമ്മുടെ സമൂഹത്തിലുള്ള മാറ്റം. കൂൾ
അതെ.
പിന്നെ ഈ ക ള കാര്യങ്ങളില ഇപ്പൊ പലപ്പോഴും. ഇപ്പൊ ഞമ്മളീ നാടുകളിലാണപ്പോ വേൾഡ് കപ്പ് നടക്കാണല്ലോ പല ഫാൻ ഫൈ അതായത് പല ടീമിന്റെ ആരാധകരുണ്ടാവും ഒരു തമ്മില് അടിയൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു ടീം പറയാണ് ഞങ്ങള് മെസ്സിന്റെ ആളുകളാണ് ആഹ് ഒരു ടീം പറയാണ് ഞങ്ങള് റൊണാൾഡോ ആ ന്റാളുകളാണ്. ക്ഷെ ഓല് ഇബ്ടെ ഫൈറ്റ് ചെയ്യാണെങ്കിലും നമ്മള് ഔടെ നോക്കാണെങ്കിലും ഇപ്പ ഈ മെസ്സിന്റെ അടുത്ത് അല്ലെങ്കി റൊണാൾഡോന്റെ അടുത്തൊക്കെ ഓല് ഓലൊരു കൂട്ടുകെട്ട് കാണാം. ഇപ്പോ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ അർജന്റീനയും ബ്രസീലും കളിയൊക്കെ ഉണ്ടാവുമ്പോ ഇവിടെ നമ്മളുടെ നാടുകളില് ഭയങ്കര പ്രശ്നാണ്. ആളുകൾ അങ്ങട്ടും ഇങ്ങോട്ടും അടിയും അർജന്റീനക്കാര് ബ്രസീലാരും ബ്രസീലാരും അർജന്റീനക്കാരൊക്കെ അടിക്ക പക്ഷെ കളി കഴിഞെപ്പാ ലാസ്റ്റ് ഒരു നെയ്മറും മെസ്സി നിക്കുന്ന ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. മെസിൻ പിന്നെ തോളോറ് തോള് കയ്യേർത്ത് വെക്കണതെ കാരണം അവിടെ ഒരു കൂട്ടുകെട്ട് ഒരു ബോണ്ടിങ്ങ് പലപ്പോളും കാണ
അതെ. അതായത് ഞാനിപ്പോ അതിനെ ആലോചിക്കണ ഞമ്മളിപ്പോ ഓല പേരില് ഒരുപാട് തല്ലിണ്ടാക്കുണു അതുപോലെ മറ്റ് അങ്ങട്ടും ഇങ്ങട്ടും ദേഷ്യപ്പെടുന്നു. എന്നാൽ അവർക്കിടേൽ ഇല്ല സുഹൃദ് ബന്ധം അത് ഞമ്മളെ ഇടേൽ ഇല്ല. ഓല് ഇടയില് ഭയങ്കര സുഹൃത്തുക്കളാണ് നമ്മള് വിചാരിക്കുന്നത് എന്താ നമ്മള് കാട്ടിക്കൂട്ടുണ എന്താ നമ്മള് അവരുടെ പേര് പറഞ്ഞ്ങ്ങാണ്ട് പല കച്ചറകളും ബഹളങ്ങളും ഉണ്ടാക്കാണ് ഏഹ് ഇങ്ങനെ ഞമ്മള് നല്ല സുഹൃത്തുക്കള് തെരഞ്ഞെടുക്കണം നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുന്നുമ്പൾ മാത്രമാണ് നമ്മള് ജീവിതം തന്നെ നമ്മളെ ജീവിതം തന്നെ നല്ല വഴിയിലൂടെ നയിക്കപ്പെടുള്ളു. അതുകൊണ്ട് തന്നെ ഞമ്മളെ ജീവിതത്തിൽ നയിക്കണത് ഈ നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോ ഒരാള് ശേഹ് ഒരു ചീത്ത സുഹൃത്തുക്കളെയാണ് അല്ലെങ്കി മോശ സ്വഭാവമുള്ളവരെയാണ് തിരഞ്ഞെടുത്താലും അവനും അവരുടെ കൂടെ ഏഹ് ഓല് മോശത്തരങ്ങൾക്ക് കൂടെ നിക്കും. അപ്പോ എന്നാ ചെലരൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ മോശം പെട്ടവരെ കൂടെ നിന്ന് അവരെ നന്നാക്കാൻ ശ്രമിക്കുന്ന കൂട്ട് ഞാൻ പറയുമ്പോ അവരാണ് ശരിക്കുളള കൂട്ടുകാരന്മാര്.
അതായത് മറ്റുള്ളവന് അതായത് ഒറ്റടിക്ക് നന്നാക്കണെന് പകരം നേരെ എന്ന ഇതിന്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞാണ്ടും അങ്ങനെ അങ്ങനെള്ള ഓലും ഉണ്ടേ. എന്നാല് ഈ മോശപ്പെട്ട ആളുകൾ കൂടെ ചേർന്നാണ്ട് തന്നെ നശിക്കണ ആളുകളും വെറേ ഇണ്ട്.
അതെ അതെ. ഏതായാലെ ഞമ്മൾ ഇത് നോക്കയാണെങ്കിൽ ഇതില് ഒരുപാട് പറയാണ്ട് ഈ വിഷയത്തില്. ഏതായാലും ഇതിപ്പോ ഈ ഒരു ഇതിലൊന്ന് ഞമ്മക്ക് നേരിട്ട് കാണുമ്പളോ ഏതായാലും ഇപ്പോ പിന്നെ എപ്പളേങ്കിലും സംസാരിക്കാം.
അതെ അതെ ആഹ് അതെ ഈ വിഷയത്തെ കുറിച്ച് ഒക്കെ പ പറയാണെങ്കില് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കേവലം ഒരു സമയത്തിന്റെ ദൈർഘ്യം തന്നെ ഉള്ളാന് ഉം ഉം
നേരിട്ട് കാണുമ്പോൾ എപ്പളേലും സംസാരിക്കാം
ഉം ഉം ഒരു വലിയൊരു വിഷയം തന്നെയാണ് എന്നാ ശരി ഓക്കെ ഓക്കെ